ആരൊക്കെണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷങ്ങളൊക്കെയാണ് ഇവിടെ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണ് അവടെ
നമ്മുടെ വിശേഷംന്ന് പറഞ്ഞാല് രാവിലെ മുതലേ നല്ല മഴയാണ്
ഇവിടെ നല്ല വെയിലാണ്
ആഹ്
വിടെ മഴയില്ല ഇന്നലെ ഇന്നൊന്നും മഴയില്ല
ആഹ് യ്യോ ഇവിടെ ഭയങ്കര മഴയായിരുന്ന് തുണിയൊന്നും ഉണങ്ങാഞ്ഞിട്ടേ
എന്ന് തുടങ്ങിയ മഴയാണ്
പ്പഴും മൂന്നാലഞ്ച് ദിവസവായി നല്ല മഴയ
മൂന്നാലൻ ഭയങ്കര മഴയാണ്ലേ
ഉം
എന്നിട്ട് എന്താ ഒണക്കാനൊക്കെ കാട്ടല് തുണികളൊക്കെ?
ഓ അതിനാണ് പ്പ എനിക്ക് പാട് ഞാനീ സൈഡിലോര് ചെറിയഒരു ഉം ഇത് ആയപോലെ കെട്ടിട്ടൊണ്ട് അതിനാത്താ ഇട്ന്നത് പ്പ ഇപ്പ ഹ ബന്റ് ഇപ്പ നാളെ ജോലിക്ക് പോവാ അപ്പൊ ഞാൻ പറയുവാര്ന്ന് കൈ ഒള്ളത് ഷട്ട് ഇടണ്ടാ ഹാഫ്കൈഇടട്ട്ണ്ടൊവാൻ അതാവ്മ്പോ പെട്ടെന്ന് ഒണങ്ങിക്കോളും.
ആഫ് കൈ പിന്നെ കാറ്റ് തട്ടിയാല് ഒണങ്ങുവല്ലോ
കോളും ആഹ് മറ്റേതെന്ന് പറയ്മ്പ ആ മുട്ടിന്റെ അവ്ടെ ഇച്ചിരി കട്ടിയൊള്ളത് കൊണ്ടേ ഒണങ്ങാന് ഇച്ചര ഭയങ്കര ബുദ്ധിമുട്ടാ
അത് പാടാണ് പിന്നെ എന്താ ഭക്ഷണൊക്കെ കയിച്ചോ?
അഹ് ഫുഡൊക്കെ കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞു തുണിയെല്ലാം ഇവ്ടെ സൈഡിൽ അല ട്ടിട്ട് ഇങ്ങനെ ഇവ്ടെ ഇരിക്ക.
ഫുഡ് എന്താന്ന് ണ്ടാക്കിയത്?
ഇന്ന് ഫുഡ്ണ്ടാക്കിയത് ഇന്ന് ചോറ് വെച്ചു രാവിലെ കൊഴുക്കട്ടയ്ണ്ടാക്കി. ഉച്ചക്കൃത്തേതിന് ചോറ്. പയറ് തോരന് തൊടിയിലേ രണ്ട് മൂന്ന് പയറൊണ്ടാര്ന്നു കൊറ്ച്ച് അത് പറ്ച്ച് ഞാൻ തോരം വെ
തോരം വെച്ചിണ് പയറ് തോരനോ തേങ്ങക്കെ തേങ്ങ ക്ക ഇട്ടിട്ട് തോരന് ഉള്ളി ഒക്കെ വാട്ടീട്ടോ?
ആഹ് സവാള യുള്ളിയും കൂടെ എ അരിഞ്ഞ് അതിനകത്തിടും. പിന്നെ മൊളകും അയ്നാത്തിട്ടിട്ട് ഈ തേങ്ങാ തിരിമി ഇച്ചിരി ഒന്ന് ഒന്ന് ചുമ്മാ ഒന്ന് മിക്സിക്കാത്തിട്ട് ഒന്ന് കറക്കിട്ടയ്നാത്തോട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് തിര്മിവെക്കും ഉപ്പും കൂടി ഇട്ട്. ട്ട് തിര്മി വെച്ചിട്ട് പിന്നെ കടുതാളിച്ചിട്ട് അതിനാത്തോട്ട് ഇട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെട്ത്ത്ട്ട്. ഇത് ചെയ്യാ.
ആഹാ അടിപൊളി ആയിരിക്കുല്ലോ.
ആഹ് ആണാണ് അത് നമ്മടെയി പൊറ്ത്തുന്ന് വാങ്ങ്ണയ്ന് ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മടെ വീട്ടിലെ തന്നെ സാധനം നമ്മള് തോരം നല്ല ടേസ്റ്റാ.
നല്ല ടേസ്റ്റാണ് ഞമ്മളെ വീട്ടിലിണ്ടായിട്ട്ണ്ടായ്ള്ള പയറെതക്കാവ്മ്പ തന്നെ നല്ല ടേസ്റ്റായിരി കൊല്ലുലേ പിന്നെ എങ്ങനെ കൊഴുക്കട്ട എങ്ങനെയുണ്ടാക്കി എട്ക്കാറ്?
അത് ചൂടുവെള്ളം ഈ അരിപ്പൊടി എട്ത്തിട്ട് ഒന്നു ഞാനൊന്ന് വറക്കും. വറ്ത്ത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് നല്ല തെളച്ച ചൂടുവെള്ളം ഒഴിച്ച്. ഏഹ് വെക്കും ച്ചി ഏ ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പുവിട്ടിട്ട്. നല്ലോണം കൊഴച്ച് നല്ല ഈ പ ത്തിരി പര് വാക്കും ആക്കും ഉ ഉര്ട്ടി എന്നിട്ട് അത് ആഹ്. ഉര്ളപോലെ ഉര്ട്ടിട്ട് അതിനാത്ത് ശർക്കരേം തേങ്ങായും ജീരകവും കൂടെ വെച്ചിട്ട് ആവി കേ
ഏ ഏലക്കായ ഇട്ട്കൊടുവോ?
ആഹ് ഏലക്ക വേണ്ടവർക്ക് ഏലക്കയിടാം. ഞാൻ ചെലസമയത്തിടും. ചെലസമയത്തിടത്തില്ല. ഏലക്കായിട്ടാലും നല്ല ടേസ്റ്റാ നമ്മടെ പൊടി കൊഴക്ക്ന്നതിലിരിക്കും മയം ആഹ് രാവിലെയൊണ്ടാക്കും. ഞങ്ങള് രണ്ടു പേരൊള്ളത് കൊണ്ട് പെട്ടെന്നാ ഞങ്ങക്ക് അഞ്ചോ ആറെണ്ണം മതി.
മതിയല്ലേ. നമ്മള് പൂവടണ്ടാക്കും അതുപോലെ പൂവടണ്ടല്ലോ പത്തിരിക്കെണ്ടാക്കിയതുപോലെ. തേങ്ങിം നല്ല ജീരകോം ഏലക്കായക്കെയിട്ടിട്ട് ശർക്കരയൊക്കെയിട്ടിട്ട്. പൂവട പുഴ് ഇതുപോലെ പുഴുങ്ങിയെടുക്കും.
നമ്മളീ ദേ മ മ എന്തങ്ങനെ കൊഴക്ക്ന്നതിന്റെ ഇതില് പോലിരിക്കും നമ ട്ടാ യിത് കിട്ടാനല്ലേ മയം.
മയം കിട്ടും കൊഴ് എ പ ഇത് കൊഴിക്കട്ടക്കും നല്ലോണം കൊഴിച്ചെട്ക്കണ്ടേ?
ആഹ് വേണം വേണം. ഇല്ലെങ്കിൽ വ മ കട്ടിക്ക് കട്ടിക്ക് ഇരിക്കും.
കട്ടിക്കിരിക്കും ലെ ചോറ് ബാക്കി ണ്ടെങ്കിൽ അങ്ങനെക്കെ.
ആഹ് ചോറ് എല്ല ചോറാണെങ്കിലേ എന്നോട് ആരോ ഒരാൾ പറഞ്ഞായിരുന്നു ചോറ് നമ്മള് ബാലൻസ് വരുന്നത്. അത് നമ്മള് മിക്സിക്കകത്തിട്ട് നല്ലോണം അരച്ചതിന് ശേഷം രാവിലെ ഗോതമ്പൊടിക്കകത്ത്. ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാണ്ട്. പൂവിട്ട് നല്ലോണം ആഹ് ഇത് ചെയ്തിട്ട് രാവിലെ ഇത്ണ്ടാക്ക്യ നല്ല പൂ പോലെയിരിക്കുമെന്ന്
പർഞ്ഞിട്ട്ണ്ട്ലേ ഞാൻ ഇത് വെരെ ഇണ്ടാക്ക്യോ കൊർച്ച് മുന്നെ ഞാന് ഇണ്ടാക്കീട്ട്ണ്ടായ്നി
ആഹ്
കൊഴ്ക്കട്ടാ
ആഹ് കൊഴ്ക്കെട്ടയല്ലാ ചപ്പാത്തി ചപ്പാത്തിയ്ണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഊം
ടേസ്റ്റാണ് ലെ
ഉം ആഹ് ചോറും കൂടെ അരയ്ക്കണം അതിനകത്ത് ചോറ അരച്ചേ‌ന് ശേഷം അതിനുള്ളില് ഇതും കൂടെ ഒഴിച്ചിട്ട് ആഹ് നല്ലോണ്ണം നമ്മളീ വെള്ളം ഒഴിച്ചാണല്ലോ സാധാര്ണ ഗോതമ്പൊടി കൊഴക്ക്ണത് അതിന്പകരം ഇത് ആഹ് ഇത് അയ്നക്‌ത്തോട്ടിട്ടിട്ട് നമ്മള് കൊഴച്ചാമതി നല്ലോണം
നല്ല ഉഷാറായ്ട്ട് കിട്ടൂലേ
ആഹ് ഹാഹ്
കറി എന്താണ്ന്ന് വെച്ച്ത്
ഞാന് കറി വെച്ചെത് പയറ് തോരം വെച്ചു ചമ്മന്തി അരച്ചു തൈരുണ്ടായ്ര്ന്നു ആഹ് പിന്നെ ആഹ് പപ്പടം ഉണ്ടായ്ര് ആഹ് തേങ്ങാ ചമ്മന്തി ഈ മൊളക് പൊടീ ട്ടിട്ട് ഏഹ് പോ പച്ചമാെളകല്ല ഞാനിട്ടത് മാെളകു പൊടി ഇട്ടിട്ട് ഇഞ്ചീം വിട്ട് ആഹ് ഒരു കഷ്ണം ഉള്ളീം വിട്ട്ട്ട് ആഹ് പുളിയും കൂടെ ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് നല്ലോണം ഇത് ചെയ്തെട്ക്കും നല്ല ടെ ഇതാ
സുർക് വിനാഗിരി ഒയ്ക്കോ
ഏയ് വിനാഗിരിയ്ക്ക് പകരം പുളിയാ ചേർക്ക്ണത്
പുളിയാ പുളിയാവുമ്പം ഒന്നൂടെ ടേസ്റ്റ്ണ്ടാവു ലേ അപ്പ അങ്ങനെയാണ് ഇണ്ടാക്കിയതൊക്കെ ഞ്ഞ് വെയ്കുന്നേരത്തിനെന്താ സ്നാ ക്കായിട്ട് എന്തെങ്കിലൊക്കെ ണ്ടാക്കി എട്ക്ക്ന്ന്ണ്ടോ
ഏഹ് നാല് മണിക്ക് ഇപ്പ ഇനിയിപ്പം ഹസ്ബന്റ് ഉണ്ടെങ്കി ഞാന് ഒര് ചായ കുടിക്ക്ന്നതാ ഹസ്ബന്റ് ൽ പോയി ഇനിയിപ്പം ചായെ കുടിയാെ ഒന്നും ഇല്ല ഇനിയിപ്പം വൈകിട്ട് ഞാൻ എട്ട് എട്ടെര്യാവുംമ്പഴ്ത്തേനും ഫുഡ്ഡ് ഒന്നേ ഓട്സ് കഴിക്കും ഇല്ലെങ്കില് രാവിലത്തെ എന്തേലും പലഹാരം അതെ ഉച്ചക്ക് ഒര് നേരാ ചോറ് കഴിക്കാറൊള്ളൂ വൈകീട്ട് ചോറ് കഴി ക്ക്യാ കാെറവാ ഓട്സ് ഓട്സ് മതി ഇല്ലില്ലില്ല ഷുഗറൊന്നും ഇല്ലാ വണ്ണം ഉണ്ട് ആൾക്ക് അപ്പം വയറ് കൊറയ്ക്കാൻ വേണ്ടീട്ട് അരി ആഹാരം ങ്ങ് മാറ്റിയതാ
ട്ട് വണ്ണം കാെറയ്ന്ന്ണ്ടാ ഓട്സ്
ആഹ് ഓട്സ് കഴിക്കുമ്പം ഒത്തിരി മാറ്റൊണ്ട് ഓട്സ് തന്നെ ആകുമ്പം മറ്റേ അങ്ങെനെയല്ലാ ഹൈറ്റിനൻസരിച്ചുള്ള വെയിറ്റുണ്ട് പക്ഷേ എന്നാലും കൊട വയറ്ണ്ട് വയറ് ഇച്ച് തള്ളി നിക്ക്ന്ന് ആൾക്ക് പൂജയാണ് ജോലി അപ്പം വെല്യ ജോ കട്ടിപ്പണികളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫുഡ്ഡ് നല്ലോണം കഴിക്കും കുടുംബത്തിലെല്ലാരും നല്ലോണം ഫുഡ്ഡടിക്ക്ന്നവരാ ചോറ് കണ്ടാല് നല്ലോണം കഴിക്കും
കഴിക്കുലേ
അതാണിങ്ങനെ വയറ് ഇങ്ങനെ വീർത്ത് വീർത്ത് വീർത്ത് വീർത്ത് വീർത്ത്
ചോറ് ശരീരത്തിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ.
ഓഹ് അല്ലല്ല
ഒരു നേരന്നെ കഴിക്കാണെങ്കി അത് നമ്മള് അതിനൻസരിച്ചേ കഴിക്കാൻ പാടൊള്ളൂ
അതുപോല തന്നെ ഗോതമ്പും അത്രക്ക് നല്ലതൊന്നും അല്ല ഫൈബറല്ലേ, അത് ഒരുപാട് കൂടുതല് കഴിക്കര്തെന്നാ പറയുന്നെ
ഫ്രൂട്ട്സ് കഴിക്കാം, അതിന് കൊഴപ്പില്ല അല്ല
ഞങ്ങള് ഞങ്ങള് ഹിന്ദുക്കളിൽ ഫ്രൂട്ട്സ് കുറവാ കഴിക്കല് ആഹ് ഫ്രൂട്സ് ഉം കൊറവന്ന് പറഞ്ഞാൽ കുറവാണ്, വല്ലപ്പോഴും ഒന്ന് കഴിച്ചാലായി അത്രേ ഒള്ളൂ
ആപ്പ്ള് മുന്തിരി അ നാരങ്ങ
ആഹ് അങ്ങനെ അതാ ഞാൻ പറഞ്ഞെ വല്ലപ്പോഴും ഉം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കത്തൊള്ളു കു ട്ടികളും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലൊന്നും, അത്കൊണ്ട് പിന്നെ നമ്മള് അങ്ങനൊന്നും മേടിക്കത്തില്ല, പിന്നെ പൊറത്തോട്ടെങ്ങാണും പോകുവാണെങ്കി വെലക്കുറവുവല്ലോം കാണുവാണേ മേടിപ്പിച്ച് കഴിക്കും. പിന്നെ മേടിക്കുന്നെ അടു ത്ത ഇതിലായിരിക്കും മേടിക്കണത്
ഉം ഉം ആരും കുട്ട്യാളോന്നും കഴിക്കാൻ ഇല്ലാത്തോണ്ട് പിന്നെ വാങ്ങല്ണ്ടാവൂല. കുട്ട്യാളൊക്കെ ണ്ടായിട്ട്ണ്ടെങ്കി പിന്നെ എട
ക്കാറില്ല
ഉണ്ടങ്കിലും മേടിക്കാറൊന്നുമില്ല, നമ്മടെ നമ്മടെ ഈ ഹിന്ദുക്കളിൽ അങ്ങനെ പ കൊറവാണ്, ഈ ആൾക്കാര് ഫ്രൂട്ട്സ് എപ്പഴും കൊറവാ ഏറ്റവും കൊറവാ അവർക്കീ ചോറ് ചോറ് ചോറ് ചോറ് ചോറ്
ചോറ് അത്ര നല്ലതൊന്നുല്ല
ആഹ് ഇല്ലെങ്കിൽ സ്നാക്സ് രൂപത്തില് മറ്റേത് നമ്മളെ മിച്ചറ് അങ്ങനുള്ള ഐറ്റംസുകളെല്ലാം ഇരുന്ന് കഴിക്കും
അതും ഭയങ്കര കേടാ ബേക്കറി ഐറ്റംസ്
എപ്പഴും പറയും അത് മേടിക്കാതെ ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുകവാണെ അതേ വേലും ഒണ്ടല്ലോ, ഓഹ് എല്ലാം കെമിക്കലാ പിന്നിനി എന്തോവാ
ഫ്രൂട്ട്സ് കഴിക്കാണെങ്കിൽ നല്ല ആരോഗ്യണ്ടാവും, നല്ലതാണത്. ഫ്രൂട്ട്സില് കേടില്ലല്ലോ? ഒരു കേട് ആയിട്ട് ഒന്നുല്ലല്ലോ?
ആഹ് ആഹ് അതുവല്ല ഇപ്പം മേടിക്കാൻ പറ്റൂലന്നെ ഭയ ങ്കര വെലയാണ്, അതാണ് ഈ ഒന്നാമത്തെ കാര്യത്തെ പ്രശ്നം. നമ്മളിപ്പോ അരക്കിലോയൊക്കെ ക്ക മേടിക്കുവാണേൽ ഒന്നൊ രണ്ടോ എണ്ണം അല്ലേ കിട്ട്ണോള്ളൂ
അത്രന്നേ കിട്ടൊള്ളു ഉം
ആഹ് പിന്നെ നമ്മൾക്ക് അത്രേം അങ്ങ് നമ്മള് വല്ല്യ പണക്കാരും അല്ല, നമ്മള് റി ഫാമിലിയൊന്നും അല്ല, നമ്മള് ഇച്ചിരി മീഡിയം ടൈപ്പിലുള്ളവരാ അങ്ങനങ്ങ് അഹ് ഞങ്ങക്കാണേ വീടൊക്കെ വെക്കണം ഇനീം പിന്നെ
സണായിട്ടും കടകളിലൊക്കെ റമ്പൂ ട്ടാനൊക്കെ വാങ്ങുമ്പോ നല്ല വെലയാ, നൂറ് രൂപക്കെത്രയാ നാലെണ്ണോ അഞ്ചെണ്ണോ ക്കെണ്ടാവൊള്ളൂ
ആഹ് ഉള്ളല്ലേ?
അതേണ്ടാവൊള്ളു, അതന്നെ വീട്ടില് ഇത്പോലെ കുട്ട്യാളൊക്കണ്ടെങ്കില് ഓരോര്ത്തർക്കു ഓരോന്ന് കൊടു ക്കാനേണ്ടാവൊള്ളൂ
ഞങ്ങടെയൊക്കെ വീട്ടില് ഒണ്ടായിരുന്നു ഈ സാധനം
സീസണായിട്ട് അത്രേണ്ടാവൊള്ളൂ പറയാൻ
ഉം ഞാൻ ഈ സാധനങ്ങളൊന്നും മേടിക്കാറുല്ല കഴിക്കാറുല്ല നേരത്തൊക്കെ ഞാൻ എൻറെ വീട്ടിലായിരുന്ന സമയത്ത് ഇതെല്ലാം കഴിക്കുവായിരുന്നു പ്പ ഈ കല്യാണം കഴിഞ്ഞ് ഇത് കഴിഞ്ഞപ്പോ എല്ലാം നമ്മളന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് ഈ മാരിഡ് കഴിഞ്ഞ ലൈഫ് മരീഡിന് മുമ്പുള്ള ലൈഫ് ന്ന് പറഞ്ഞ രണ്ടും രണ്ടാ
രണ്ട് രണ്ടാണ് ചിലർക്ക് മാരേജ് കഴിഞ്ഞി ട്ട് നൽ ചിലർക്ക് മാരേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയ ജീവിതമായിരി ക്കും മരേജിന് മുന്നേ ഭയങ്കര റിസ്ക് ജീ അതാണ് ണ്ടാവ്ക
ഉം നല്ല ഹസ്ബൻറ് ആണെ നമുക്ക് നല്ല ഒരു കുഴപ്പല്ല നല്ല ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇത് പോയി നമ്മടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കാൻ ചിലരൊന്നും അതിനൊന്നും സമ്മതിക്കത്തില്ല നമ്മടെ ഇഷ്ടത്തി ത്തിന് നടക്കാൻ നമ്മ സമ്മതിക്കത്തില്ല ഇഷ്ടമുള്ളത് മേടികഴിക്കുക ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുക അതിനൊന്നും അവര് സമ്മതിക്കില്ല
സമ്മതിക്കില്ലല്ലേ അതിനാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയള്ളത്
ആണാണ് അതും പ്രത്യേകിച്ച് ഈ അറേഞ്ച് മാരേജ് ക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ നമ്മള് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ്
ഇവിടെ അങ്ങനെയൊന്നുല്ല ഇവിടെക്ക നമ്മള ഇഷ്ടത്തിനനുസരിച്ച്
ആഹ് ഇത് ചെയ്യാം
ക്ഷെ നമ്മുടെ അടുത്ത് ബഡ്ജറ്റ് ഇല്ലന്നുള്ളു
ആഹ് എല്ലാർക്കും അതാണ് പ്രശ്നം
അതിന്റെ കൊയ്പ്പള്ളൂ അറയാ
ഇവിടെ ഇഷ്ട്ടൊള്ള ഡ്രസ്ന്ന് പറഞ്ഞാല് ആഹ് പിന്നെ ഇങ്ങനെ എന്താ ഒത്തിരി അങ്ങ് കഴുത്തിറങ്ങിയത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ജീൻസ് ഇടുന്നതിനൊ ക്കെ വിലക്കാണ് അതൊന്നും ഇടാൻ സമ്മതിക്കത്തില്ല
നിങ്ങളതിലും ഉണ്ടോ അതൊക്കെ മുസ്ലിങ്ങളില് അങ്ങനെ ണ്ട്ല്ലേ
ആഹ് ഇത് അതൊന്നും ഇടിപ്പിക്കാ എന്നോട് അതൊന്നും പുറത്തിട്ടോണ്ട് പോവാൻ- സമ്മതിക്ക ഇപ്പസമ്മതിക്കത്തില്ല ആള് വീട്ടില് വേണെങ്കില് ഇ ട്ടോളാൻ പറയും പുറത്തോട്ട് പോകാനാണെ അത് സമ്മക്കത്തില്ല സാരി ഉടുക്കുമ്പഴ് ഇതുപോലെ കാണാൻ പാടില്ല ചുരിദാർ ഇടുമ്പോ കഴുത്തിറങ്ങിയത് ഇടാൻ പാടില്ല അങ്ങനെയൊക്കെ കുറച്ച്